കേക്കാമോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ ചേച്ചി എന്തുണ്ട് വിശേഷം ഹലോ
ഹലോ
കേക്കുന്നില്ലേ കേക്കുന്നില്ലേ എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ ചേച്ചി
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഇണ്ട് ഇണ്ട് എന്തുണ്ട് വിശേഷം മഴയുണ്ടോ അങ്ങോട്ട്
ഇല്ല
ആഹ് വെയിലാണോ ആഹ് ഇവിടെ ഇപ്പോ മൂടിക്കെടക്കേന്നുണ്ട് ഇപ്പ പെയ്യോന്നറിയത്തില്ല ഓഹ് അതേല്ലേ ആഹ് നമ്മുക്ക് ഇവിടെ ഇത്രയും നേരം ചൂട് തന്നെ ആയിരുന്നു ആഹ് ഇവിടെ ഇത്രേം നേരം ചൂട് തന്നെയായിരുന്നു
ഉം ഉം ഇവിടെ ആ ഒരു ഒര് ഒരു ആയി മഴ പെയ്തട്ട്
ആ ആഹ്
ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു വൈന്നേരം നല്ല മഴ പെയ്തായിരുന്നു പിന്നെ ഏഹ് ഇപ്പൊ ഇന്ന് നല്ല ചൂടായിരുന്നു ഉച്ച കഴിഞ്ഞ് കൊറച്ച് നല്ല ചൂടായിരുന്നു ഇതെ ഇപ്പോ ഇവട മൂടിക്കെടക്കുന്നുണ്ട് മഴ പെയ്യോന്നുള്ളത് അറിയില്ല
ആഹ
പെഴതനല്ലതായിരുന്നു
പെയ്തനല്ലതായിരുന്നു
ആഹ ചൂട് ചൂട്ന്ന് വെച്ചിട്ട ഇന്നെങ്ങി വെയിലില്ല ചൂടാണ് ആ പുകച്ചിലാണ് ഒരു ഒരുമാരി ഒരു ഇന്നലെ മഴ പെഴതോണ്ടണോ അറിയില്ല
ആ
ഏ പിന്നെ ചായൊക്കെ കുടിച്ചോ
ആ ചായക്ക കുട്ച്ചു
ആ എന്താ കടി ചായക്ക് സ്
കടി പയംമ്പൊരി
ആ വീട്ടിന്നറ്റ ഉണ്ടാക്കിയാണോ
ഇൻക്കൊര് വിരിന്ന്ക്കാര് വര്ന്ന് ണ്ട് ഇങ്ങട്ട് ആ
അയ് ഇപ്പൊ വരുവാണോ
ആ ഇപ്പൊ വര് ആണ് ഞാ ഇപ്പ കണ്ട് കുറച്ചങ്ങത്തിയപ്പോ
ഹയ്ശോ ആ ആ എന്താ ചെയ്യതിപ്പ കട്ടായിട്ടണ്ടെങ്കിലിത് പോവും ചെയ്യും
ഏ
ഇത് കട്ടാക്കാൻ പറ്റില്ലല്ലോ
മോള് സംസാരിച്ചാ മതിയാ
ഏ
മോള്
ആ ആരാലും സംസാരിച്ച മതിയല്ലോ ഹെ ഹെ
ആരാണ് ഇന്ന ഞാൻ വിളിക്ക ന്നാല്
ആ കട്ട്യ്താല് ഹ് ഹ് പിന്നെ കിട്ടൂല ഈത് പോവുല്ലെ ഒള്ളൂ ഒരു മിൻറ്റ് ഒക്കെ ആവു
ഞാൻണ്ട് വിളി ക്കണ്ട്
ആ നോക്കാ ശെരി എന്റെ ഒരെണ്ണം കഴിയും അപ്പം ഓക്കെ വച്ചേക്കാട്ടോ